ഹലോ
കേക്കാമോ
ആഹ് കേക്ക കേക്ക
ആഹ് ന്തെക്കെണ്ട് ചോറൊ കഴിച്ചോ
ചോറ് കഴിക്കാൻ പോന്നേള്ളു
ആഹ് എന്താ കറിയെന്താ
അത് നേത്തൽ
എന്തോ
നെത്തൽ
അതെന്തരാണ്
ത് എന്താ ചെറിയ സൈസ് മീനില്ലേ കുഞ്ഞി മീന് ആഹ് അതെന്നെ അതെന്നെ അ അതെ
ആഹ്
എന്ത്യ്യാ
ഏഹ് ഞാൻ വീട്ടിലാണ്
ഹൗസ് വൈഫാ
ആഹ്
ഉം ഏഹ് ജോലി ഏഹ് അല്ല പിന്നെ മക്കള്
മക്കളുണ്ട് രണ്ടുപേരുണ്ട്
ആഹ് പഠ് പഠിക്കാണ
ആഹ് ആഹ്
പിന്നെ യാത്രയൊക്കെ പോകാൻ ഇഷ്ടാണോ
ഓഹ് അതെ
ആ അവസാനം എവിടെയാ പോയത്
പോയത് കൊ കൊല്ലം
കൊല്ലം
ഉം
ആഹ്
ആഹ് ഞങ്ങളൊരു വയല് വയല് ഭാഗത്താണേ
ഹലോ
വയല് ഭാഗത്താ അതുകൊണ്ട് പിന്നെ എങ്ങോട്ടും ഇപ്പം ഇപ്പൊ ഈ അടുത്തൊന്നും എങ്ങോട്ടും പോയിട്ടില്ല ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ വിളിക്കുന്നെ
അത് കുഴപ്പില്ല പിന്നെ വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ
ഞാൻ പറഞ്ഞില്ലേ വയലാണെങ്കിലും വയലെന്ന് പേരേയുള്ളു വീടൊക്കെ പൊങ്ങി
ആഹാ
വെള്ളമൊക്കെ കേറി ഏഹ് ആകെയൊരു നാശായി കിടക്കുവാ
ആഹ്
പിന്നെ
ചോറൊക്കെ കഴിച്ചോ അതോ
കഴിക്കാൻ പോന്നേയുള്ളു
ആഹ് സമയം ആയില്ലയോവാ
സമയ ല്ല
ഉം
പിന്നേ ഇതിൽ കൂടി പറയാവോന്ന് ഇനക്കറിയൂല ഡൗട്ടാണേ
നല്ല ഇല്ല പറയ
പറയാൻ പറ്റൂ ല്ലേ
പിന്നെ എന്താ വിശേഷം
ആഹ അങ്ങനെപ്പോന്ന്
തൊലിക്കറിയല്ലേ
അതെ അതെ
തോരനൊന്നുംല്ല
ഉണ്ട് ഇത് വാഴക്ക
ആഹ പച്ചക്കറിക്കാ
ആഹ് അതെ
ആഹ് ഇവിടെ ഇന്ന് സാമ്പാറ് കാ ഒടച്ചത് നെത്തോലി പൊരിച്ചത്
അവിടെ ത്തലാണോ
ഉം ഉം സാമ്പാറ് വെച്ച് നത്തോലി പൊരിച്ച്
ഏഹ് റോഡ് സൈഡാണോ വീട്
ആഹ റോഡ് സൈഡാ
ആഹ എങ്ങനെയാ മഴയുണ്ടോ
മഴയില്ല മഴക്കോളുണ്ട് അവിടെയോ
ഇവിടെ വെയിലാണ് മഴ രാവിലെണ്ടാരുന്നു ഇപ്പൊ വെയിലാണ്
ആം ഇവടെ രണ്ടൂസം കൊണ്ട് വെയിലാണ് വൈയിട്ട് ചെറിയൊരു മഴ
ഉം ഇന്നലെ വരെ ഇവിടെ വെയിലായിരുന്നു രാത്രി മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങള്
വീട്ടില് ആരൊക്കെയുണ്ട്
അമ്മ അനിയൻ പിന്നെ അങ്ങളേന്റെ വൈഫ്
ആഹ്
പിന്നെ എന്റെ കുഞ്ഞ് മക്കള്
ആഹ് എന്തേലും ജോലിക്ക് പോന്നുണ്ടോ
ഇല്ല നോക്കുന്നുണ്ട്
ഉം ഉം
ട്ടം പോവാൻ പറ്റാത്ത അവസ്ഥായോണ്ട്
അതെന്താ വെള്ളാണ്
ഉം പിന്നെ ഓൺലൈൻ ആയിട്ട് ഒരു താത്ത പറഞ്ഞോണ്ട്
ആഹ് ആഹ്
ഫോണിലാരും ചെയ്യുന്ന
ആഹ് ന്ന മക്കളൊക്കെ വലിയ കു മക്കളാണോ
അല്ല കുഞ്ഞ് എൽ കേജിക്കെ പഠിക്കുന്ന്
ആഹ് ആഹ് അവരൊക്കെ സ്കൂൾ മൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന
ആഹ
ഉ ആരൊക്കെ സ്കൂളിൽ പോയ
ആഹ പോയി
ഉ ഉ രണ്ടുപേര സ്കൂളിൽ പോ വരുവോ
ആഹ അതെ
ഉം ഉ
എവിടെ സ്കൂൾ തന്നെ
ആ ആ
ഉം അതെ
ആഹ
ഞൻ നിങ്ങളെന്ത് വിളിക്കണംന്ന് നിനക്ക് അറിയിൂല്ല എനിക്ക് മുപ്പ വയസായി
ആഹ നക്ക് മുപ്പത്തഞ്ചണ്ട് ഉം
പിന്നെ
ഓ വേറെ അതുകൊണ്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലേ വീട്ടില്
ഇല്ല അതും ചെയ്യാൻ പറ്റൂല ഞങ്ങക്ക് സ്ഥലം കുറവാ
ആഹോ
തെങ്ങ് മാത്രംുണ്ട് ഒരു പതിനഞ്ച എണ്ണാറ്റം
ഉഹ അല്ലാതെ പ പച്ചമുളക്് ഇഞ്ചി അങ്ങനെൊന്നും നട്ട് പിടി പിടിപ്പിച്ചി ഇല്ലല്ലേ
അങ്ങനെ നട്ടുപ പിടിപ്പിക്കാനും സ്ഥലവല്ല അഞ്ചു സെന്റ് സഥലേ എവൂ വരും അതിൽ തന്നെ തങ്
ആ അങ്ങനെ ആഹ തേങ്ങക്കെ ഉണ്ടല്ലേ അപ്പം
അത്
ഉം
ഹലോ
ആഹ കേക്കാം
പി എന്താ സൗണ്ട് കേട്ട പോലെ തോന്നി
ആഹ ഞാൻ ചോറ് കഴിക്കു കേട്ടാ അതാ
ആഹ ആ
പിന്നെ വീട്ടില അനക്കൊന്നുമല്ല ബുള്ളി
ഉണ്ട് ആ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് കാരണം ഇവിടെ താങ്ങള എന്റെ കുട്ടി എട്ട് മാസം പ്രായള്ള അത് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സൗണ്ട് കേട്ടില്ലെങ്കിലോ എന്ന് കരുതിട്ട ട്ടെ പൊറ്ത്തോട്ട് വന്ന കരയായിരുന്നു പിന്നെ
അങ്ങനെ വെക്കേഷനൊന്നും കറങ്ങാനൊന്നും പോകൂലേ അങ്ങ്
കറങ്ങാൻ പോവോ ചോയിച്ചാ കൊണ്ട്പോവാൻ ആരു ഇല്ല ഒളെ ഉം ഇവരെ പപ്പ ഇവിടെ ഇല്ല
ആഹ് പറ
ആ പുറത്ത് ത്തുംഅല്ല ഹസ്സിന്റെ വീട്ടിലാള്ളേ ഞാൻ എന്റെ വീട്ടിലാള്ളെ
ഓ
ചെറിയൊരു ഫാമിലി ഇഷ്യൂ
ആഹ്
മദ്യപാനം
ആഹ് കുഴപ്പവില്ല മം
മ് നിങ്ങള് വെക്കേഷനിൽ പോയില്ലേ
ആഹ് ഞങ്ങള് ആലപ്പുഴ ബീച്ചിൽ പോയി
ആഹ് ആഹ്
ഞങ്ങള് മിക്കവാറും ഒക്കെ വെക്കേഷൻ അല്ലെങ്കിപോലും ഞങ്ങള് എവിടെയങ്കിലുമൊക്കെ പോകും
ആഹ് ആഹ് ഏത് ജില്ലേലാ
ഉം അത് പറഞ്ഞൂടാ
ആഹ് അങ്ങനെക്കെണ്ട്ല്ലേ ആഹ് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല അങ്ങനെചോയിച്ചതായിര്ന്നു
ആ അയ്ന്റെ വോയിസ് കേട്ടില്ലായിരുന്നു
ആഹ് കേട്ടായ്ര്ന്നു
ആഹ് പിന്നെ
നിങ്ങളെ വീട്ടിൽ നിങ്ങള്ൾ മാത്രംന്നള്ളേ
അല്ല ഉം വാപ്പേം ആഹ് വല്യ ഫാമിലിയ
ആഹ് ആഹ്
നമ്മള് എട്ടൊമ്പത് പേരുണ്ട്
ആണോ ആഹ് വലിയ ഫാമിലി ആണല്ലോ
ഉം
ഇന്ന് മക്കളൊക്കെ സ്കൂൾ പോയാ
ആഹ് എല്ലാരും സ്കൂളിൽ പോയി
സുഖായിരിക്കുന്നു എല്ലാരും
ഒരു അപകടം നടന്നു
ആഹ് എന്തായിര്ന്നു
ഇതങ്ങനെ കേട്ടായിരുന്നു
ല്ല ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റൽ പോയതാ കണ്ണിന് കോളക്കൂരുണ്ടായിട്ട് കാണിക് കേ മണ്ടി
ആ
ക്കാൻ സമയം കിട്ടില്ല എന്തായിര്ന്നു
ഒരു സ്കൂൾ ഉം സ്കൂൾ പിള്ളേരെ വണ്ടി ലോറി വന്ന്
ആഹ്
ഉം വാർത്തേട്ടാത് കേക്കാ
ആ ഹ
ഇവടെ അടുത്താണ്
അആഹ്
സ്കൂൾകുള്ള ബസ്സഅത്ത് നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ലോറി പാഞ്ഞേറി
ആ അയ്യൊ
മൂന്ന് കുട്ടികള് മരിച്ചു മൂന്നാല് പേര് മരി ച്ച് കുട്ടികളും ഡ്രൈവറ് വല്യവര് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്ന
ആഹ് ങ്ങള് ഇതത്ത്രല്ലെ അല്ലെ പിന്നെ ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയോ?
ന്താ?
ഹസ്ബന്റ് ഒക്കെ ജോലി ക്ക് പോയോ?
ഉം കച്ചവടം.
നിങ്ങള് ഹസ് വൈഫും എല്ലാ ഒന്നും ചെയ്യുന്നില്ലല്ലേ.
ഏ
ഒന്നും ചെയ്യുന്നില്ലല്ലേ ഹൗസ് വൈഫായിറ്റ്ക്കല്ലേ?
അ അതെ. പിന്നെ വേറെ കറക്റ്റ് സമയത്ത് ആരം കഴിപ്പൊന്നും ല്ലലേ എപ്പോഴെങ്കിലും.
ആഹ് ആഹ്.
ഉം. സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലേ? ഏഹ്. വേറെന്ത ചോയിച്ചേ?
അല്ല നി നിങ്ങളന്നും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ? വീട്ടില്?
നമ്മുടെ വീട്ടില് പയറ് പിന്നെ വെണ്ടയ്ക്ക ചെറിയറിയം.
ആഹ്.
അങ്ങനെയുള്ള കൃഷികളുണ്ട് ചാമ്പയ്ക്ക പുഞ്ചിക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്.
ഉം ഉം.
പച്ചൊളകൊക്കെ കൃഷി പച്ചോളക്, ചീര
അ ആ വീട്ടിൽന്ന് തന്നെ ആയിരിക്കും വീട്ടുള്ള തന്നെ ആയിരിക്ക ക്കില്ല ഉപയോഗിക്കുന്ന
ഉം മിക്കറുംള്ളതല്ലേ വീട്ടിലുള്ളന്നെ
അ ആ വെഷംല്ലാണ്ട് ഉപയോഗിക്കാലല്ലേ
കൃഷിയുണ്ട് കൂടുതലായിട്ടും വാഴയാണ്
ആ ആ
അവിടെ മൃഗങ്ങളൊന്നുംല്ലല്ലേ കോഴി കോഴിയാട് അങ്ങനെ
ഇവിടെ കോഴീനോളത്തേക്ക്ട്ട തൂല കാരണം ഫുൽ കീരിയാണ്
ആ ഞങ്ങവിടെയുണ്ട് ഞങ്ങൾക്ക് കോഴിയുണ്ട് ഞങ്ങൾക്ക് ഒരു ഫാം പോലെ പത്ത് മുപ്പത് അറുപത് കോഴിയുണ്ട്
അ ആ അപ്പൊ മുട്ടയൊക്കെ മുട്ടയൊക്കെ ങ്ങനെ കൊടുക്ക തുണ്ടോ
അണ്ട് പുറത്ത് കടകളിൽ കൊടുക്കാറുണ്ട്
ആ ആ ഉ
ങ്ങത് ശരിക്കക്ക് റബ്ബറും റബ്ബർ കരിയാണ് അപ്പൊ ശരിക്കും
ആഹ ആഹ
കീരിയൊക്കെ കൊണ്ടെന്നാ ഞങ്ങള്ൾ അടച്ചിട്ടാ വളർക്കുന്നത്േ
ഞങ്ങൾക്ക് ഞങ്ങ എന്റെ ഹസ്ബൻറിിന്റെ നാട്ടില് ഫുള്ള് റബ്ബർ കൃഷിയാണ് റബ്ബറിന്റെ ആ അതെ ഏരിയയിലാണ്‌ ഞങ്ങൾടെ വീടിരിക്കുന്നെ വീട് കൊറവുാണ് താനും ചരത്തിന്റെ ക്കെടുത്തയിറ്റ
ആഹ ഞങ്ങൾക്ക് ഇവിടെ വയലും തമ്പളും എല്ലാം എല്ലാം ഉണ്ട്
ആഹ ആ
പിന്ന കടലും കടലൊന്നും അടുത്തൊന്നുംല്ല
ഇല്ലേ
ആഹ്
ആഹ്
ആഹ് ശരി എന്നാ വിളിക്കാ
ആഹ് ശരി